ഹലോ
എന്താ വർത്താനം
നല്ല ഉർക്കം
എന്താായി കുട്ടികളൊക്കെ സ്കൂള് പോയാ
രണ്ടാള് പോയി ഒരാള് ശ്രധാണ് വീട്ടിലുണ്ട്
ഏ നേരത്തെ പോവോ കുട്ടികൾ സ്കൂൾക്ക്
വലിയ ആള് വാർത്ത പോവും ഒരു എട്ടര
എത്രയല്ല പഠിക്കണ വല്യ കുഊട്ടി
ഒമ്പതില്
ഉം രണ്ടാമത്തെ കുട്ടിയോ
ആറല്
ഉം പനികളൊ കെ കഴിഞ്ഞപ്പോ
പണിയള് കഴിഞ്ഞ് ഏകദേശം കായി
ഉം ചോറൊക്കെ കൊണ്ടുപോകലേ പോകുമ്പോ
ആഹ് കൊണ്ടപോ
ഉ ചെറിയ കുട്ടിക്ക്ത്രായി ഉം ചോറക്കായോ
ആഹ ചോറക്കായ കുട്ടിയത്ര കുട്ടി ചായക്കടീന്ന്
ഓ പൊറാട്ട ആണന്ന് പറഞ്ഞിട്ട് പൊറോട്ട കൊടുങ്ങ പിന്നെ വീട്ടില് ഉപ്പ്മാവ് ഉണ്ടാക്കി
ആഹ എന്റെറെ കട്ടി കുട്ടികട് പോയി സ്കൂക്ക് പോയിക്ക് മൂന്നാളാണ് രണ്ട് പെണ്ണും ഒരാളു ത്തത് എട്ടില് രണ്ടാമത്തത് മൂന്നില് ചെറുതന്പ്പ എക്കേജി ചേർത്തിട്ടള്ളു
ആഹ ആഹ
ഉം
ആക്കരങ്ങാൻട്ട പനീഷ്
ആഹ് പന ചോറും കറിയൊക്കെ കയിക്കണ ഇ മീന് ഉണ്ടാക്കാുണ്ട് മീൻ നിമ്മക്ക് പോയിട്ടില്ലരും പറഞ്ഞച്ച അതിന്ശം അമക്ക് ഇരിക്ക വച്ചിട്ട് അതിന് പോയിട്ടില്ല കറി വ ഉണ്ടാക്കാണ്ടായിരുന്നു പ കറി വെച്ചി മീൻ പൊരിക്കാണ്ട് അരിച്ചരു തുടക്കാനക്കണ്ടാങ്ങന്ത് പണി ഉണക്കണ്ട്
ഉ ഓല് പോയി ആന്ന് രാവിലൊന്ന് പെയ്തു ഇബൽ മദ്രസ്സ് ട്ട് വേര്ണ ടൈമിൽ മായെണി.
ആഹ ആ ഇവിടെ ആ ഇ വിടെ പ്പ മഴ പെയ്യുണ്ട്
ആ ആയിക്കോട്ടെന്ന
ആ കുട്ടിനെ മാറ്റി തീർത്താൻ പറ്റൂല.
ഏ
കുട്ടിനെ ഒഓച്ച കേക്കണ്ട് പറയാ.
ആഹ് ആഹ് ഓന പിന്നെലങ്ങനാണ്ട്.
ഹസ്ബൻഡ് നാട്ടിലാണോ?
ആടെ നാട്ടിലുണ്ട്. അട അല്ലായിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട്.
ആഹ് എന്താ പണി?
ഇപ്പോ ജോലിയൊന്നും സെറ്റ് ട്ടില്ല പ്പോ ലീവില് വന്നതാണ്
ആഹ് ലീവിന് വന്നക്കാ.
മ് മ് ഞ്ഞി പോണില്ല ന്നാ തീരുമാനത്തിൽ ങ്ങനെ-
എന്താ ഞ്ഞി ചോറിന് കൂട്ടാന്?
കൂട്ടാന് എന്താ? കുമ്പളങ്ങാ കറിണ്ട് ഞ്ഞി. ദേ മാരി മീൻ ണ്ട് പിന്നൊന്നുല്ല
വീട്ടിലാരെക്കല്ലേ?
വീട്ടില് ഞങ്ങള്. ഞങ്ങളെന്നെ ള്ളൂ പിന്നെ ഇമ്മി ഇപ്പി ഇണ്ട് പഷേ ഓല് തറവാട്ടിലാ ണ്ടാവും ഉങ്ങട്ട് ഞങ്ങൾ വേറെ പോന്നപ്പോ ഞങ്ങള് കൂടെ കൊടക്ക്ന്നു.
ആഹ ഇപ്പൊ വേറൊയിട്ട് ഇപ്പ വേറൊയിട്ടുള്ളൂ?
ആഹ് അഹ് ഞങ്ങൾ ചെറിയമകളാണെന്ന് പഷേ. അവിടുക്ക് വണ്ടി വലിയ വണ്ടികളൊന്നും വരില്ലായിരുന്നു അപ്പൊ. സ്ഥ വീടും റോട്ടിന്റെ വക്കത്ത് സ്ഥലം വീടും ഒക്കെ വെച്ചതാ
ആഹ്
ഉം ചെറിയ ഓട്ടർഷാ അങ്ങനത്തൊകൊള്ളു വര. കാറ് നമ്മളാവശ്യത്തില്ലൊന്നും എറങ്ങൂലെ
ആ ചെറിയ
ഇങ്ങളൊ സ്വന്തായിട്ടെന്നേ അതോ
ഞങ്ങള് സ്വന്തായിട്ടെന്നെ ഞങ്ങള്പ്പോ വീട് വെച്ചിട്ട് മൂന്നു വർഷ ഷായി മൂന്ന് നാല് വർഷായി
ആ ആ ഹസ്ബന്റ് ഇവടെ നാട്ട്ത്തെന്നെ
ആ ഓല് നാട്ട്ത്തെന്നെ ഓല്ക്ക് ഡ്രൈവറാണ് വണ്ടീലൊക്കെ പോവാണ്
ആ ആ
നേര്ത്തെ പണിയാളൊക്കെ കയ്യൽണ്ടോ
എടക്ക് മോന് വൈകി നീച്ചുമ്പോ കയ്യും ന്റെ കൂടെ നീച്ചാണെങ്കി പിന്നോനങ്ങനെ കു മ്പ ഉം ഉം ഓന്റെ കാര്യങ്ങളും ഓന് പിന്നാലേ നടക്കേ
പിന്നെ എട്ക്കേലും റ്റൂറൊക്കെ പോയിര്ന്നോ സ്കൂള് പൂട്ടീറ്റ് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ